ലോ ആഹ് ചോറീറ്റ കഴിഞ്ഞു നീയും കഴിഞ്ഞാ?
ആ ഊണ് കഴിഞ്ഞു ആ പിള്ളർക്കൊക്കെ ക വൈ വൈ ഈ നേരത്തേക്ക് ഇണ്ടായി കഴിഞ്ഞാ
ആഹ് ഇണ്ടാക്കിട്ടില്ലാ ഇണ്ടാക്കണം ഒരാള് മൂന്നരക്ക് വരും ഒരാള് നാൽ മണിയായി
അവരെ ഏഹ് നീ പോയി കൊണ്ട രാണോ?
ആഹ് ഇല്ല അപ്പച്ചൻ പോയി കൊണ്ടൊരും അല്ലെങ്കി അപ്പച്ചനില്ലാത്തപ്പോ ഞാൻ പോയി കൊണ്ടരണ്ടി വരും ആഹ് അങ്ങനെയാണ് അപ്പൊ അങ്ങനെ പ ഇന്നിപ്പോ അപ്പച്ചൻ ഇണ്ട് കൊണ്ടരാൻ
ആഹ് ആഹ്
ഉം പിന്നെ
ഇവിടെ ഇപ്പ ചേട്ടൻ രാവിലെ കൊണ്ടന്നാക്കും പിന്നെ സ്കൂൾ ബസിനാ വർണെ
ആണല്ലേ ആഹ് ആ രാവിലെ ഉണ്ണാക്കും വൈന്നേരം സ്കൂൾ ബസ്സാ
ആഹ് രാവിലേന്ന് വെച്ച് കഴിഞ്ഞാ ആ വർക്ക്ഷോപ്പി പോണ സമയത്ത് പോവാലോ
ആഹ് ആഹ് ആഹ്
കുന്നേരം പിന്ന അങ്ങനെ പറ്റത്തില്ല ഇനി ആ സമയത്ത് തെരക്കൊക്കൊയാണെങ്കി ചെലപ്പോ എങ്ങനും വരാൻ പറ്റിയില്ലെങ്കി നമുക്ക് വീട്ടിലിരിക്കണോർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും പിള്ളേരെ ആ സമയത്ത് കണ്ടില്ലെങ്ങി പോയോ എങ്ങാന്ന് ക്ക പിന്നെ പിള്ളേര് അവിടുന്ന് അവരും വെഷ് പൊക്കോന്നുള്ളോരു വീഡിയെക്ക് ആണ് അത് സ്കൂബസ് ൻ്റെ ആഹ് പഠിപ്പിച്ച് ആ രുവിധൊക്കെ തൊടങ്ങീട്ട്ണ്ട്
ഉം എങ്ങനെയ്ണ്ട് ബുദ്ധിമുട്ടുണ്ടാ മൂത് ത്തേന് അവന് ഒന്നിലല്ലേ
ഒന്നില് ബുദ്ധിമുട്ട്
ഹലോ ആഹ്
കയിഞ്ഞവർഷം പ പഠിപ്പിച്ച
ആ എ ക്ലിയറാവൺളോടി ആ ആ ഇപ്പ ശെരിയായി. ഉം
ഹിന്ദിയൊക്കെ പഠിപ്പിച്ചു തൊടങ്ങിയിട്ടുണ്ട് അക്ഷരങ്ങളൊക്കെ തൊടങ്ങണം.
ആ അതെ ഹിന്ദി പഠിപ്പിച്ചു തൊടങ്ങി ഇവിടെ ഉം പിന്നെ എന്തൊക്കെയാ പോയ ക്കെ പഠിക്കാൻണ്ട് എന്തൊരു ബുദ്ധിമുട്ടാട്യേ
കൊസ്സ്റ്റനാൻസറോക്കെ ഇണ്ടന്നോണ് പഠിക്കാന്
പൂവാണ്ട് എന്റെ ദൈവമെ ഇവര് ഇപ്പ കഴിഞ്ഞ കൊല്ലം വരെ അത്രയൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ലല്ലോ.
ആ ആ
പ്പീ കൊല്ലം വന്നപ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ.
പക്ഷെ ഇപ്പഴത്തെ പിള്ളേര്ണ്ടല്ലോ വേഗം ഒക്കെ പഠിച്ച് കഴിയണുണ്ട് പെട്ടെന്ന് കിട്ടണുണ്ട്. ത്ങ്ങക്കൊക്കെ സ്‌പെ സ്പെല്ലിങ്ങൊക്കെ പെട്ടെന്ന് നമ്മള് പഠിക്കുന്നതതോച്ചൊക്കു നോക്കുമ്പ ഇവിര് വേഗം പിള്ളേര്കള് ഇപ്പഴ്ത്തെ പിള്ളേരൊക്കെത്
ഉം ആശെരിയാ അപ്പ നമ്മ നമ്മള്ന്നെ ഹിന്ദിയൊക്കെ അഞ്ചാം ക്ലാസ്സിലല്ലെ പഠിച്ചു തൊടങ്ങിയാ ഇവര് ക്ക്‌ പ്പം ഒന്നാം ക്ലാസ്സിലോ ഹിന്ദിണ്ട്. അപ്പ അവർക്കത് ക്യാച്ച് ചെയ്യാനുള്ള ബുദ്ധി ന്ദിണ്ട്. ട്ടോ നമ്മളെ ഒരൂ സ് തുപോലെയല്ല.
ആ ഇപ്പ കൊസ്റ്റിനാൻസറോക്കെ ഇണ്ടല്ലോ. ക്കെങ്ങെനാണാവോ?
ആ അതന്നെ. നിക്കതോർത്തിട്ട് പേടി. ഉം ഇപ്പ തന്നെ എന്തെര് തൊടങ്ങിട്ടുള്ളൂ അപ്പ തന്നെ ഭയങ്കര ടഫ് ആയി തൊടങ്ങി ഒരുദൂസം ഭയങ്കര
ആ ഇവർടെ ബാഗിനന്നെ എന്തൊര് വെയ്റ്റാ ബാഗിനൊക്കെ. പിള്ളെര്ടെ കാര്യം ഇതുവെച്ച് നോക്കുമ്പ ഇത്ങ്ങള് ബാഗ് ചൊമന്നോണ്ടോണ പോവുമ്പ തന്നെ
ആ ഇപ് ഇപ്പഴ്ത്തെ പിന്നെ നമ്മള ക്കെ പഠിക്കുമ്പ നടന്നും സൈക്കിളിനും ഒക്കെയായിട്ട് ഒരുപാട് ചൊമന്നോണ്ട് പോണ്ടേ ഇവർക്ക് പിന്നെ ഇപ്പ എല്ലാ പിള്ളേരും അങ്ങനെ നടന്ന് പോണ പിള്ളേര് കൊറവാ അല്ലെ?
പക്ഷെ ഇവർക്ക് സ്കൂൾ ബസ്സിനല്ലേ തിരിച്ചുവരുണെ അപ്പൊ അതെങ്ങനെ നിക്കണ്ട വരില്ല തോന്നുണു ഇരിക്കാന്ന് തോന്നുന്നു കൊഴപ്പുണ്ടാവൂലായിരിക്കും എന്നാതന്നെ അവർക്ക് മടിയാകും ക്ലാസ്സ്‌ പിടിക്കുന്നത് തന്നെ ഭയങ്കര മടിയാണ് ഉം അവൾക്ക് കൊഴപ്പുല്ല ഇത് സ്കൂൾ ബസിന്ന് ഇറങ്ങിയ എന്നാലും കുറച്ച് നടക്കണോല്ലോ വീട്ടിലോട്ടേക്ക്
ഉവ്വാ ആഹ് ആ
ഇപ്പ ആ ആ എന്റെയാളൊന്നും കൊഴപ്പമില്ല ഞാൻ ബാഗ് തുക്കിയിട്ടോളാം പറയും അവന് മടിയാണ് ആൾക്ക് വെയിറ്റ് ആണ് പിടിക്കാൻ പറയും
അതന്നെ ഇളയതിന് പിന്നെ അവിടെ ബുക്സ് അവര് മേടിച്ച് വെക്കുവോ
ആഹ് മേടിച്ച് വെക്കും
ആ ഇത് അതെ
ആ ആ ആവശ്യള്ള അത്യാവശ്യം പഠിക്കാനുള്ളത് മാത്രേ കൊട്ത്ത് വിടോള്ളൂ ബാ ക്കിക്കെ അവടെതന്നെ വെയ്
ആ അതാണ് അതാണ് അയിന് വെയ്റ്റ്ണ്ടാവൂല ഒന്നാമത്തെ ഒന്നാം ക്ലാസ്സ് തൊട്ട് ബുക്സ് അവരൊക്കെ കൊട്ത്ത് വിടും
ഉം ഉം മീറ്റിംഗ് വല്ലതുണ്ടായിരുന്നോ
ഏ ഇല്ല ആവ്ണോള്ള് ആവണോള്ളൂ ആയിട്ടില്ല ഇതുവ
തെരഞ്ഞെട്ക്ക്ണം അത് വര്ണോള്ളൂല്ലേ
വര്നോള്ളൂ അട്ത്തെന്നെ വരൂ ഇനി പോവല്ലേ ആ ഇപ്പോ തന്നെ വരേനി
ഒച്ചണ്ടായിരുന്നു ഒരു വനിതാ ക്ലാസ്സ്ട്ത്തത് മ്മ് മ്മ് കൊച്ചുട്ട്യാള് ഇപ്പൊ തൊട്ട് ശീലങ്ങള് ട്ട്യാളെ ശീലിപ്പിക്കാനൊക്കെ തൊടങ്ങിയോ
ആല്ലേ ആ ആ അവര് ഫോണിൽ കളിക്കോ
ആ ഫോണില് അധികം കൊട്ക്കില്ലന്നാലും കിട്ടിക്കഴിഞ്ഞ കളിക്കല്ലോ
സുവാലേ
അത് കണ്ടോണ്ട്ങ്ങിരുന്നഴിഞ്ഞ നമ്മള് എട്ക്ക്മ്പോത്തേക്ക് വേഗോടിവരും
ആ അതെന്നെ രണ്ട്പേരുടിം ഒരുമിച്ച് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ട്ണ്ടോ?
ഓ നല്ല ബുദ്ധിമുട്ട്ണ്ട്
ഉം
ഇപ്പൊ എനിക്ക് പറ്റിണില്ലത് കുറേണ്ടാവോലോ ഇപ്പ രണ്ടാക്കും അവൾക്കായാലും ഇപ്പ യു കെ ജി തൊട്ട് ഒരുവിതൊക്കെണ്ട് ഇപ്പൊ തൊടക്ക ഇങ്ങനെ ഇനി കൊറച്ചുടി ആവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കു രണ്
ഉം ആ അതന്നെ
ഇനി ഇവർക്ക് ഒര് സമയം
ഹലോ ഹലോ ഹലോ ഹലോ ആ കട്ടായി പോയി എടയ്ക്ക് അഹ് ഇടാആ ഇടക്ക് കട്ടാ ആയി പോയി ഡി ആ
ആ അവള് പഠിച്ചോളൂല്ലേ കൊഴപ്പൊന്നുല്ലല്ലോ
കോ മ് കൊഴപ്പില്ല മൂത്തളെ കൊഴ കുഴപ്പില്ല അവൾക്ക് ഇപ്പ ആറിലായത് കൊണ്ട് പഠിച്ചുള്ളു പക്ഷെ ളതിന് നമ്മള് ഈ പറഞ്ഞോണം അടുത്തൊന്ന് ചെയ്ത് കൊടുക്കണല്ലോ ഒരു താവണ വരെ
ആ ആ അഹ്
അതാണ്പാട് മൂത്തന്നെ വിടണന്ന് വിചാരിച്ച് ഇവിടെ അടുത്തൊന്നും അങ്ങനെ ഇല്ലാഡി അതാരണം എനിക്ക് വിടാനായിട്ട് ഒരു സൗകര്യം ഉള്ളതൊന്നും കിട്ടില്ല
ആണോ ആ നമുക്ക് പറഞ്ഞ് അങ്ങനെ പഠിപ്പിക്കാ കുട്ടാനൊക്കെ എങ്ങനെയാ ബുദ്ധിമുട്ടാണോ
കൊഴപ്പില്ല ഞാനിപ്പ ഈ കൊല്ല അവളെ മാറ്റി
ആഹ്
ചേട്ടിലേക്ക് ആക്കി ചേട്ടിലേക്ക് ആക്കി കി നമ്മള് പഠിച്ച സ്കൂളിലേക്ക് ആക്കി
ആഹ് നെഗിൽആയിരുന്നുലേ ആ ആ
ആ ഇപ്പൊ മടത്തിലേക്ക് ആക്കിയ കാരണം ഭയങ്കര ബുദ്ധിമുട്ട് അടി പഠിക്കാനായിട്ട് പിന്നെ ഞാനടുത് അഞ്ചു വരെ മതില്ലേ ഒരുവിതം മേസിക്ക് കിട്ടിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പ അത് മതി ഭയങ്കര പാടന്ന് വെച്ചാ ഇന്ത്യ ഒക്കെ ഉണ്ടല്ല നമുക്ക് ഒന്നും പറഞ്ഞു കൊടുക്കാൻ പോലും പറ്റൂല്ല അതുമാതിരില്ല വല്യ എം ബി ബി എസ്സിന് പഠിപ്പിക്ക കൂട്ടുള്ള പഠിപ്പിക്കാലാണ് ഒന്നും പറഞ്ഞു നമുക്ക് തന്നെ മനസ്സി മനസ്സിലാവില്ല വായിക്കാൻ കൂടി പറ്റുല അപ്പൊ പിന്നെ പിള്ളേരുടെ കാര്യം പറയണോ
ആഹ് ആഹ്
അങ്ങനെ ആയി കഴിഞ്ഞപ്പ എല്ലാവരും പറഞ്ഞു എല്ലാവരും മാറ്റി
ആതല്ല പിന്നെപ്പം എല്ലരും ഇങ്ങനെ മാറ്റ്ണ്ട്
ആഹ് ആ അപ്പൊ ഇപ്പം മാറ്റി ഇപ്പം കൊച്ചിനെ എളുപ്പമാണ് അപ്പ എന്നോട് പറയാണ് എന്റെ അമ്മയെ മാറ്റിയ ഉപകാരമായി ഇന്റെകൊപ്പ എനിക്ക് എളുപ്പുണ്ട് എന്നൊക്കെ പറയാണ് ഇത് ഭയങ്കര പാടായിരിക്കും നമുക്കൊന്നും പറഞ്ഞ കൊടുക്കൻ വേണ്ടി ഇതാവുമ്പോൾ മ അങ്ങനെ പോകാത്തെ സീനില്ലല്ലോ അവർക്ക് ക്കെന്നെ ഏ മൻസ് ലോ ആവും
ആഹ് ഞാ ഞാപ്പൊ കൊറച്ചൊക്കെ അങ്ങട്ട് പോട്ടെ വലിയ കൊഴ്പ്പ അപ്പ കാരണം ഈ ഇംഗ്ലീഷ് ന്ന് പറഞ്ഞത് നമുക്ക് ഇപ്പൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാനും ഒന്നും അല്ലെങ്കി പിന്നെ വേറെ ഒന്നും വിചാരിച്ചിട്ടില്ല ഇംഗ്ലീഷിന്റെ കാര്യത്തിന് മാത്രം ആർക്കും വലിയ വിദ്യാഭ്യാസം വലിയ ഇതില്ല സംസാരി എന്നാ നിയമൊള്ളൊ ഒറ്റെണ്ണത്തിനും ഒന്നും പറയാൻ വേണ്ടി അപ്പൊ അതൊന്നും കിട്ടണം അഹ് ഞാൻ വിചാരിച്ചിട്ടൊള്ളു എവിടെങ്കിലും പോയിക്കഴഞ്ഞ ഞ്ഞിഗ്ലീഷ് സംസാരിക്കെണ്ടൊരു അ ആവശ്യം വന്നഴിഞ്ഞാ സംസാരിക്ക അപ്പൊ അത്യാവശ്യം അതിന് വേണങ്കിൽ ന്തേലും നമ്മള് പ്പൊ അഹ് ഇഞ്ഞിത് കൊടുത്തീലോ പറ്റ്ല്ല
ഉമ് അതന്നെ അത് മതിഒരു ബേസിക് കിട്ടിയാൽ അഞ്
ആബേസിക് കിട്ടികഴിഞ്ഞയ് ഞ്ഞാ പിന്നെ കുറച്ചൊക്കെ ഒന്ന് പിടിച്ച് പഠിപ്പിക്കാണ് പിന്നെ അവരങ്ങനെ പഠിച്ചോളും ഓ അത്ര വലിയ അതൊന്നും വര്നില്ല പിന്നെ അവർക്കത് എളുപ്പായി കയുമ്പോ കൊഴപ്പൊണ്ടാവൂല ഇത് പിന്നെ നമള്
അഹ് ആഹ് ഞനും ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത് ഇനി ഇപ്പം ഇളയത്തിനേ അതുപലെന്നെ ചെയ്യോള്ളൂ പറിയണെങ്കിൽ പറഞ്ഞോണം നമുക്ക് ഭയങ്കര നമ്മളെ ഇങ്ങന പിള്ളാരാണെങ്കിലും കാര്യം ശരിയാണ് അവർക്ക് പട് ട്ടൊന്നും വ്യാരിച്ചത് ചെയ്യേണ്ട് എന്നാലും നമ്മള് ഈ തുമ്പിനേം കൊണ്ട് നമ്മ കല്ലെടുപ്പിക്കുന്നക്കൂട്ടെ ഒരുപാട് ഓവർലോഡ് കൊടുക്ക
ഇപ്പ അയിന് എല്ലാവരും എന്താ ചെയ്യണെന്ന് അറിയാമോ സ്കൂളില് ചേർക്കണതന്നെ കൊറച്ച് പ്രായം വൈകി കിയാലും കൊഴപ്പല്ല ന്നുള്ള രീതിയിലാണ് അവിര് ചേർക്ക്ണേ നേരത്തെ കൊണ്ടുയി ചേർക്കണ്ട ഇല്ലപ്പെ കുറച്ച് വൈകി കൊണ്ടുപോയി ചേർക്കാനും ഒരു ഇവടക പഠിക്കാനൊണ്ടല്ലോ അപ്പ അവർക്കത് മനസ് സിലാക്കണെ കുറച്ചും കൂടി ഒരു ഇത് വല്ലോന്ന് വെച്ചിട്ട് ഒക്കെ പിള്ളേരെ ചിലപ്പൊ ഇച്ചിരി വൈകിയക്കെ ചേർക്ക്ന്ന്ണ്ട്
സ് ചേർക്കാൻ പാ
ഉം അങ്ങനെക്കിണ്ടല്ലോപ്പേ ആഹ് സിൽ ഞാൻ ഏഹ് എന്റെ മോൾക്ക് പറയാണെങ്കി അ ണ്ടു മാസം മുമ്പ് ആ രണ്ടു മാസോ ഒരു മാസോ മുമ്പ് അവക്ക് ആയിട്ടുണ്ടായില്ലാരുന്നു ഉം പിന്നെ ഒരു വർഷം പോയ് വെടിയിരു ജൂലൈ മാസണ് ജൂലൈ ഇരുപത്തൊന്നാം തീയാണ് ഓ പ്പൊ അത് കയ്യുമ്പോ
ആ ത് ത് പറ്റു
അപ്പൊ ഒരു വർഷം മൊത്തം പോവല്ലേ ആ ഒരു വർഷം അങ്ങോട്ട് പോവാണല്ലോന്ന്ച്ച് ചേർ പക്ഷെ ഇവളാണെങ്കി ആ അവള് ചെർതാണല്ലോ കുറച്ച് ചെറ്താണ് പിന്നെ ഈ ബ്യാഗൊക്കെടുത്തോണ്ട് പോകുമ്പ പിന്നെ നമുക്ക് അങ്ങോട്ട് വെഷമം തോന്നി
ആ വലുതാവു എന്റെ എളേത് ഇത് വൈകിട്ട് പറോണം കൊഴപ്പൊല്യ ഇങ്ങളിപ്പെ ഇതായിക്കോളും അമ്മടെ കാലഘട്ടന്നൊല്ലല്ലോ ടാ
ഉം അങ്ങനെ അന്ന് ചെയ്യും കൊഴപ്പൊന്നുണ്ടാവില്ല
ആ ന്നട്ട് പിള്ളേർക്ക് എന്തുട്ടണ്ടാക് ക്ക്യാ ന്തേലും
ഏ ദോശ അ് ആ ഇണ്ട് ഇപ്പ ദോശ കൊടുക്കും ദോശയും സാമ്പാറുഒക്കെ ആണെങ്കി ഇഷ്ടം
കൊഴപ്പൂല്ല അത അങ്ങനത്തെ ഗ്യവുമ്പോ കഴിച്ചോളൂല
ആ
ഉം വന്നിട്ട് കളിക്ക്യാനൊക്കെ പോവോ
വേറെ ഇങ്ങോട്ട് പോവൊന്നുല്ല ഇവിടെ അങ്ങനെ വേറെ വീടുകളിൽ പോയി ആരും കളിക്കൊന്നുല്ല പ്പൊ ഇവിടെ കളിക്കാനാളൊന്നുല്ല എങ്കി വിടിൻ്റെ മുൻവശത്ത് ന്ന് കളിക്കാന്നല്ലത അങ്ങനാരെ ഒരു വീട്ടീന്നൊരാളപ്പർത്ത വീടോട്ട് പോലോന്നുല്ല വടെ അ അങ്ങനെ ല്ലവടേ എല്ലാരവരവരുടെ വീട്ടി തന്നെ
ആ
അത്യാവശ്യ ന്തെലുണ്ടെങ്കി ഞാനിവിടെ ഒരു അ് അവന്റെ ക്ലാസില് ഒരു കൊച്ചു വടെ തൊട്ടട്ത്തുണ്ട് അപ്പൊ അവളെ ഇപ്പ ഞാൻ കൂട്ടാണ് ആ അപ്പൊ അങ്ങനെ വെറ്തെ പോയാ ഓള്
ഹലോ അല്ല ഉം
എന്നാ എന്ന പിന്നെ വിളിക്കാം
ആ ശരി ഓക്കെ